ഹലോ ആഹ് കേൾക്കുന്നുണ്ട് അഹ്
എന്താ പാട്
എന്താ ഇവിടെ അങ്ങനെ ഇരിക്കുന്നു
ആഹ് ഫുഡയ്ച്ചോ
കഴിച്ചില്ല കഴിക്കണം
ആഹ്
അല്ലല്ല
ക ആഹ് മാരേജ് കയ്ഞതാ
ആഹ് അഹ് മാരേജ് കഴിഞ്ഞതാണ് രണ്ടു പിള്ളേരും മക്കളുണ്ട്
ആഹ് മക്കളെ വല്യ മക്കളാ
അല്ല ചെറുതെങ്ങളാ ഒരാള് യു കെ ജി ഒരാള് അങ്കൽവാടീല എൽ കെ ജി കൊഴപ്പൊന്നുല്ല
ആഹ് വീട്ടിലാരക്കെയിണ്ട്
നിങ്ങളെന്നയ്യാ ഹലോ ആഹ് ആഹ് പ്ലസ് ടുവിലോ
ആഹ്
ആഹ ആഹ് ആഹ് ആഹ്
ആഹ്
പഠനത്തിന്റെ കൂടെ വേ വീട്ടില് ഞാന് ഹസ്ബന്റ് മക്കള് പ്ലസ് ടു ആണ് നോക്കിക്കൊൾണം
ഹാ എല്ലാരും ആനും വരാന് വിളിക്കുമോ
ഉം അവരങ്ങന പഠിക്കണ ആയോണ്ടേ
ആഹ് ന് ജോബിന് ട്രൈ ചെയ്യണുണ്ടോ
നോക്കണം ആഹ് അപ്പം ചെറുത് അംഗനവാടീലൊന്ന് പോയി നോക്കിയ അയിന് ശേഷം നി അല്ലേ പിന്നെ സ്കൂളില് വിട്ട്ന് ഞാൻ പ്ലസ് ടു
ആഹ്
പ്ലസ് ടു ഏതായിരുന്നു സബ്ജക്റ്റ് ആഹ് നിട്ട് ഉം
ക്ക ഒണ്ടാക്കാനറിയോ വാടായെങ്കി
ആഹ് ഫുഡ് ആഹ് ആഹ് അറിയാലോ എല്ലാം അറിയായിരുന്നു
ഓഹ്
എല്ലാം പണി അറിയായിരുന്നു
നല്ലൊരു കുട്ടിയന്ന്ല്ലേ
ആഹ് നാലാം ക്ലാസ്
നാലാം ക്ലാസ്സിലോ
അത്ര ഏറ്റ് ഫോണെടുക്ക്
ആന്ന് എന്റെ അനിയത്തിനെ റ്ന്ന് എന്റെ അനയത്തീനെ എന്റെ മമ്മിയ വീട്ടിലായിരുന്നു അപ്പം വീ ട്ടിലാരുല്ലല്ലോ അപ്പൊ ഞാന് ചോറും കറിയൊക്കെ വെക്കുവായിരുന്നു
ഓ അപ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്ല്ലേ
ആഹ് എല്ലാ പണിയും ചെയ്യും പിന്നെ സ്കൂളിൽ പോകുമ്പോഴ ക്കെ അഞ്ചാം ക്ലാസ്സില് ആറിലൊക്ക പഠിക്കുന്ന സമയത്ത് രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ചോറും കറിയെല്ലാം വെച്ചിട്ട് ഞാൻ കുറേ ചോറ് കൊണ്ടുപോവുമാരുന്നു
ഓഹ്
ഏഴര എട്ട് മണി ആവുമ്പോഴത്തേക്ക് സ്കൂളിൽ പോവേം വേണം
ആഹ് അപ്പ അത്ര നേരത്തൊക്കെ എണീച്ചുണ്ടാക്കുല്ലേ
ആഹ് ഇപ്പഴ്ത്തെ മക്കക്ക് പറ്റോ അങ്ങനെ ആഹ് ഇല്ല ഇല്ല ഇല്ലയില്ല
ഏറ്റോം വലിയ ഉദാഹരണാ ഞാന്
ആഹ്
അഞ്ചു മണിക്കൊക്ക ണീച്ച് നടക്കറഞ്ഞാല് നടക്കണ പരിപാടിയല്ല
ആഹ് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബന്റിന്റെ വീട്ടില് വന്നപ്പം അഞ്ച് മണി അഞ്ച് ഞ്ചര അല്ലെങ്കി ആറ് മണിയാകുമ്പൊഴത്തേക്ക് എണീക്കും
പ്പഴ്ത്തേക്കും ചോറ് ചോറാവും തോരനാകും പിന്നെ രാവിൽത്തെ ചായയുടെ കടി അതിനുള്ള
ആങ്ങള് സെപ്പറേറ്റ് വീടുട്ത്ത് താമസിക്കാ
അല്ല ഞാനും ഹസ്ബന്റും ഹസ്ബന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ
ആഹ്
എല്ലാരു ഉണ്ട് അനിയനനയത്തി
ആഹ് അനിയനു അനിയത്തീം പഠിക്കാ
അല്ലല്ല അവര്ടോക്കെ കല്യാണം കഴിഞ്ഞതാ
ആഹ്
അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അനിയത്തി ഡൽഹിയിലാണ് അനിയന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് പിള്ളേരുണ്ട്പ്പം
ആഹ്
ഒരു കുഞ്ഞാവ ഇപ്പൊ മിനിഞ്ഞാന്നുണ്ടായേള്ളൂ ഒരാള് ബോയ് രണ്ട് ബോയ്
ഓ ട്വിൻസോ
അല്ലല്ല മൂത്ത ആൾക്ക് മൂന്നര വയസ്സും രണ്ടാമത്തെ ആളിപ്പ മിൻഞ്ഞാന്ന്ണ്ടായിട്ടേള്ളൂ
ഉം
ഞാൻ ട്വിൻസ് ആയാച്ച് രണ്ടാളർഞ്ഞപ്പളെയ്
അവരിപ്പന്തായാലും ഇവിടെ ഇല്ല ഞാനും ഹസ്ബൻറും പിള്ളേരും മാത്രേ ഉള്ളൂ വീട്ടില്
ആഹ്
അച്ചായനും അമ്മയൊക്കെ അവിടെയാ പോയേ തിരുവനന്തപുരത്ത് പോയേക്കുവാ
ആഹ് ഹസ്ബന്റിനെന്താ ജോബ്
പെയിന്റിങ്
ആഹ് ങ്ങളെ വീട്ടിലാരൊക്കെയ്ണ്ട് സ്വന്തം വീട്ടില്
എന്റെ വീട്ടില് ഡാഡി മമ്മി അനിയൻ അനിയത്തി അത്രേള്ളു
ആഹ് അവര്തെങ്ങനെ മാരേജ് കഴിഞ്ഞതാ
അ അനിയനോട്ടോ ഓടിക്കുന്നു ആഹ് അയ്യർഷമത്തില്
ആഹ് ആഹ് എങ്ങനേ ആള് പഠിക്കോ
ആ പഠിക്കും പഠിച്ചോളും പഠി
ആല്ലാ അനിയത്തി പഠിക്കോ
പഠിക്കണല്ലോ പഠിച്ചോളും ഉം
ആഹ് പിന്നെ ട്രിപ്പൊക്കെ പോവല്ണ്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ
ആര് ഞാനോ ഇല്ല ഇല്ല ഞാൻ ആഹ് കല്യാണം കഴിഞ്ഞേ പിന്നങ്ങനെവെടേം പോയിട്ടില്ല പിന്നെ ഹസ്ബന്റ് കൊണ്ടോയാ പോകും അങ്ങനെക്കൊള്ളു അങ്ങൻത്തെ ട്രിപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ പോവൊന്നുല്ല
ആഹ് ഉം എന്നിട്ട്
പിന്നെ ഭക്ഷണം കഴിക്കാനായോ
ഭക്ഷണം കഴിക്കാനൊന്നായില്ല ഞങ്ങളിവിടെ ഭയങ്കര ലേയ്റ്റ് ആയിട്ടേ കിടക്കുള്ളൂ
ആഹ് രാവിലെ നാളെ
അതൊന്നും പ്രശ്നില്ല ക്ലാസ് ഉറങ്ങി തീർക്കും
ആഹ് എപ്പം പോവും
എങ്ങനെ ഞങ്ങള് ഒമ്പണിക്ക് ക്ലാസ് തൊടങ്ങാ വീട്ട്ന്ന് ഒര് എട്ടര ആകുമ്പം ഇറങ്ങും ഉം അതാണ് ഇന്നിട്ട്ന്നെ ഞാൻ കൂടുതല് നേരം ഉറങ്ങാൻ വേണ്ടിട്ട് രാത്രി അയൺ ചെയ്തു വെക്കും രാത്രി ടൈം ടേബിൾ ഇടുത്ത് വെക്കും അത്ര ടൈം എണിക്ക് ഫ്രീയിട്ടല്ലെ ആലൊയ്ച്ചിട്ട്
ആഹ് ആഹ് രാവിലെ എണീക്ക ഒരുങ്ങ പോവാ
അത് വല്യൊരു ടാസ്ക്ണ് എങ്ങിക്കല് അലാറം ഇങ്ങനെ സെറ്റ് ആക്കി വെക്കും കൊറെ ഉണ്ടാവും ആറ് മണിക്ക് തൊടങ്ങും ഞാൻ അലാറം വെക്കല്
ആഹ്
ഉം
ആഹ് ഇവിടെ ഇവിടെ ഞാൻ അങ്ങനെ തന്നെ വെച്ച ചെല ദിവസം ഇവിടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അലറാം വെച്ചാ അങ്ങനെ കിടക്കും എണീക്കാൻ താമസിക്കും
അലാറം അങ്ങനെ അടിക്കും ഞാൻ അങ്ങനെ ഓഫാകും പിന്നേം അടി
ആഹ് ആഹ്
ഉറങ്ങിയാ പിന്നെ നീക്കാ മടിയാണ് അത്രയും മടിള്ള വേറെ ഒര് കാര്യം ഇല്ല ഇനിക്ക്
സത്യം എല്ലാർക്കും അങ്ങനെ തന്നെയെ ഇപ്പൊ എനി എനിക്ക് എന്തായാലും പറ്റൂല മക്കളെ കാര്യം നോക്കണ്ടേ
ആഹ് ശരിയാണ്
മക്കള് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിടക്കാൻ നടു നിവർത്താന്ന് വിചാരിക്കുമ്പോ പറ്റത്തില്ല പണിണ്ടാവും പണിയെടുത്ത് ഒന്ന് കിടക്കാൻ വരുമ്പോത്തേക്കും അവര് എണീക്കും പിന്നെ അതും നടക്കൂല
അപ്പ ഈ ടൈമൊക്കൊന്ന് എൻജോയ് ചെയ്ത് തീർക്കാ എന്നാണ് പറിണത്
ആഹ് ആഹ് അത് സത്യായിട്ടും
എൻജോയ് ചെയ്തതിന് ശേഷം മാത്രം കല്യാണം കഴിക്ക
ആഹ് ഇങ്ങക്ക് ഇങ്ങള് എത്രാം വയസിലാ മാര്യേജ് ചെയ്തേ ആഹ്
പത്തൊമ്പത്
മാരേജ് എത്രാം വയസ്സിലാ കഴിഞ്ഞെ
ആറ് കൊല്ലം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പത്തൊമ്പാ വയസ്സില
അത്ര നേരത്ത് കഴിക്കും ങ്ങളേല്
അയ് ഞങ്ങളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പൊ പെട്ടെന്ന് കല്യാണലോചന വന്നു അങ്ങനെ നടത്തിയത
ഓ അങ്ങനെല്ലേ
പഠിപ്പിക്കാൻ ക്കാനും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ ആ വർഷം തന്നെ എല്ലാം വളരെ പെട്ടെന്ന് ഡിസംബറില്
പിന്നെ ഇങ്ങക്ക് ആ ആ പ്ലസ് ടു കഴിഞ്ഞ അപ്പ തന്നെ ഇങ്ങക്ക് ആ ബാരേജ് കഴിഞ്ഞ് കൊറച് ചെയ്യുമ്പോത്തിന് നിങ്ങൾക്ക് ആ പഠിത്തം അങ്ങണ്ട് കണ്ടിന്യൂ ചെയ്തൂടെയ്നോ
ആ പഠിത്തം പഠിപ്പിക്കാം ജോലി തര ജോലിക്ക് വിടാം പഠിപ്പിക്കാൻ ഒക്ക പറഞ്ഞ കൊണ്ടുവന്നത്
കല്ല്യാണം കഴിച്ചൊണ്ട് വന്ന് പിന്നെ പഠിത്തവും ഇല്ല ജോലിയുമില്ല ഒന്നു ല്ല ഇപ്പ അയ്ന് വേണ്ടി അടിയാണ് വിടെ.
കെട്ടിയവനോട് അങ്ങനെ പറഞ്ഞ് നോക്കി എന്നെ ജോലിക്കും വിടൂല പഠിപ്പിക്കുല്ല എന്റെ കൂട്ടുകർക്കൊക്കെ ജോലിയായി. അന്നൊക്കെ പറഞ് അങ്ങനെ എണ്ണി പെറ്ക്കും
ഉം ഉം
വിടത്തില്ല പിള്ളേര കാര്യം നോക്കി വീട്ടിലിരിക്ക പുള്ളിക്കാരന് പുള്ളിക്കാരന്റെ കാര്യം കൊണ്ടും ചിലവ് കൊണ്ടും മുന്നോട്ട് പോണം
ഓ അങ്ങനെ
നോക്കട്ടെ
ആഹ്
കഷ്ടപ്പാട് കാണുമ്പോ നമ്മൾ വിചാരിക്കും നമ്മുക്കും ജോലിക്ക് ഇറങ്ങയിരുന്നുന്ന് പക്ഷെ സമ്മയിക്കില്ല
ശരിയാണ് നിനക്കിപ്പ ഇത്ര എത്രായി മാരേജ് കഴിഞ്ഞിട്ട്
ആറ് വർഷം കഴിഞ്ഞു
ആഹ് മക്കളൊക്കെ എവിടെ ഒർങ്ങിയോ?
അവര് ആരും ഉറങ്ങിട്ടില്ല ഇവിടെ ങ്ങനെന്ന് കളിക്കുന്നു
ആഹ്
ഒർങ്ങാൻ സമയായിട്ടില്ല, അവര് പകല് കിടന്ന് നല്ലോണം ഉറങ്ങിയരുന്നു
ആ അപ്പൊ നിങ്ങക്ക് രാത്രി ഉറക്കില്ലല്ലേ
വയ്യ വയ്യ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പെടും
ആ എന്തറ്റി
ട് കാർട്ടുണും വെച്ച് കൊടത്തങ്ങനെ ഇരിക്കണം ഭയങ്കര നടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടെ രണ്ടു ദിവസം ആയി ഇപ്പരിക്ക നാളെ ഹോസ് കാണിക്കാൻ പോണം ആശുപത്രിയിൽ പോണം
ആഹ് എവിടേം വീണീര്ന്നോ
വീൺട്ടൊന്നുംല്ല ഇനി മൂത്രത്തി പഴുപ്പിന്റെയാണൊന്നും സംഭവം ന്നറിയില്ല ഭയങ്കരമായിട്ട് നടുവേദനെയാ
ആഹ്
കാണിച്ചാല് കാണിച്ച് മരുന്ന് കുടിച്ചാലേ കൊറയല് ഉണ്ടാവുള്ളൂ മൂത്തത്തി പഴുപ്പ് ഒക്കെ ആണങ്കിൽ
ആഹ്
നാളെ ഒന്നു പോണംകേൾകു രേ ആ ഓക്കെ ഓക്കെ ശരി
ആ ഓക്കെ